ആഹ്
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് വേറെന്തൊക്കെയാ മക്കള് വരാനായോ
ആഹ് ആയി തൊടങ്ങി ചായക്ക് വെള്ളം വെക്കട്ടെ പെയ്ത്തില് ച്ചുഞ്ഞ് കൊറച്ചേരം കഴിഞ്ഞാ അങ്ങനെ പോയി നിക്കണം ഇഞ്ഞി നാല് മണി കഴിഞ്ഞാ നിസ്കാരം കഴിഞ്ഞാ അങ്ങനെ അവിടെ പോയി നിക്കും അല്ലെങ്കി ചെലപ്പോം ഞാൻ ചെല്ലാൻ നേരം വൈകണ അന്ന് ചെലപ്പോ നേര
ഉം ആഹ് അങ്ങനെ തന്നെ ആണ് എപ്പളും അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെ ഞമ്മള് നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടി ചെല്ലുമ്പോ ആയിട്ടുണ്ടാവൂലാ ട്ടോ കൊറേ നേരം നിക്കണ്ടി യരും ഉം ഞങ്ങ ഇതേപോലെ റോട്ട്ന്ന് ഇങ്ങട്ട് കൊറച്ചൊന്ന് തിരിഞ്ഞ് പോന്നിട്ടാണ്
ആഹ് ഇതന്നെ ഞങ്ങള് എന്താ മിറ്റത്തത്തെ റോട്ട്ന്ന് നോക്കിയാ മെയിൻ റോട്ട്മ്മേക്ക് കാണും ബസ്സ് വരുണതൊക്കെ ആഹ് പിന്നെ എന്താ ഒച്ച കേക്കൊക്കെ ചെജ്ജും ന്നാലും പേടിയാണ് ഒരു ദിവസം ഇതേപോലെ സ്കൂളു വിടാന്നേരത്ത് ഞാൻ എന്നും നാലേ അഞ്ച് നാലേ പത്താകുമ്പത്തിനാ പോകല് അന്ന് മഴ പെയ്തപ്പോ ഞാൻ കൊറച്ച്നേരം കൂടി നിന്നു അയ്ല് കണ്ടീനി ഓല് ബസ് സ് ആഹ് ബസ് എറങ്ങിയതാപോലെത്തന്നെ മഴ പെയ്യുമ്പോ കൊണ്ട് ഇങ്ങനെ അവിടെ നിക്കണണ്ട് പിന്നെ ഒരു ടീച്ചറുണ്ടവരെ ബസ്ന്ന് എറങ്ങാൻ അപ്പൊ ടീച്ചറിന്റെ കൊടേല് ആക്കി അവിടെ നിർത്തി ഇവിടുന്ന് പിന്നെ കൊറെ കുട്ട്യോളുണ്ട് ബസ് ഇറങ്ങാനൊക്കെ കേറാനും ഇറങ്ങാനൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ എന്തായാലും ഇനീം ചെന്നിട്ടില്ലെങ്കിൽ ചെ ലപ്പ അന്ന് നേരം വൈകി നേരത്തെ വര്വോം ചോയ്ച്ചു ഉം അപ്പൊ പിന്നെ നിസ്കാരം കഴിഞ്ഞാ വേഗം ആഹ് നാലര ആവൂലേ ഇതിപ്പോ നേരത്തെ ബാങ്ക് ബാങ്ക് വിളിച്ചണ നേരം വൈകിയല്ലോ നാല് മ ണിയാവൂലേ അപ്പൊ പിന്നെ നിസ്കരിച്ച് അങ്ങനെക്കെ സമയം കൊറേ ല്ല പെട്ടെന്ന് ഓടൂം വേണം അപ്പ പിന്നെ ചായയൊക്കെ ഉണ്ടാക് ക്കിവെക്കണം അല്ലെങ്കി എന്താ ഓല് വന്ന് ചോദിച്ചണതന്നെ ചിലപ്പോ ആ നേരത്തോൽക്കൊരു കൊയക്ക എന്താ ഒരു കൊയക്കായികാരം ആഹ് കേക്കണില്ലേ?
ക്ലിയറാവണില്ലല്ലോ.
ല്ലേ റേഞ്ച് പോവണ്ടോ ഹലോ?
ആഹ് ആഹ് ഇപ്പം കേക്കണ്ട് പറയ്
ആഹ് അല്ലെങ്കി ചായ ഉണ്ടാക് ക്കാനും നേരം കിട്ടൂല ഇനി വന്നാ ഇന്യൊരു ചായ ചോദ്യക്കാരം.
ആഹ് ആഹ് അതന്നെ ചായ ചായോച്ചിട്ടാരിക്കും വര്വല്ലെ
ഉമ്മച്ചി ചായ ചപ്പാത്തി അല്ലെങ്കി കടി എന്നിട്ടിക്കാരം വര്വ ഉച്ചക്ക് ചെൽപ്പൊ ചോറൊന്നും തിന്ന്ണ്ടാവൂല്ലേ. അപ്പൊ ഒരു വെരമ്പ ഒരു പൈപ്പ് കാരം ഉച്ചക്ക് ചോറ്ന്നോയിച്ചപ്പൊ-
ക്കണൊ അതൊ സ്വയങ്കയിക്കൊ
സ്വയം കയിക്കും ചെലപ്പൊ അവൽ ക്ക് തോന്നണം സ്കൂളിന്ന് പിന്നെ ഇങ്ങനെ ഇതാകും പെരീല് ആവുമ്പൊ അങ്ങനേണ് ചെല പ്പൊ വരൊറ്റക്ക് തിന്നും അല്ലെങ്കി വാരി കൊടുക്കണം ഓരോ നേരത്ത് ഓരോ സ്വബാവാ ആഹ് ഫോണൊക്കെ കാണാണാന്നൊണ്ടെങ്കി പിന്നെ എനക്ക്
ക്കുമ്പളേ ഓല് അങ്ങനെത്തന്നേക്കാരം തഴെ വേറൊരു കുട്ടീംകൂ ടിണ്ടെങ്കി അങ്ങനെ ചെ- യ്യില്ല ആഹ് ന്റെ മോന്- വല്യാള് അങ്ങനെ ഇന്ന്ന്തോ ഓന് വേഗം മാറ്റിക്ക്ണ് ഇവള്- ണ്ടായതോണ്ടേ. ന്നിട്ട് ഇവൾക്കും വാ വാരി കൊടുക്കുമ്പോം പറയും ഉമ്മച്ചി നല്ലോണം ഇങ്ങനെ വാരിക്കൊടു- ത്തോള കൊഞ്ചിച്ചോ അവൾക്ക് പിന്നെ ഒന്നി- നും വെക്കൂല
ആഹ് ആഹ് സമയാപ്പത്തിനകെടുക്കലൊ ടങ്ങിയതാല്ലേ ആഹ് ആഹ് അങ്ങനേണെ ഓല്ക്ക് അങ്ങനെ പറച്ചിലും വരുവല്ലെ ഇവര് പിന്നെ അങ്ങനേ ഓല ഇഷ്ടത്തിന് നടക്ക്ണ് അങ്ങനെ ചെലപ്പൊ ഴ് വാരി കൊടുക്കണ്ടീന് അപ്പൊ ഫോണൊക്കെ ആണുണ്ടെങ്കി വാരികൊടു കണ്ടി വരും ഫോണ് കയ്യില്ണ്ട് പിന്നെ ഈ- സമയത്തൊന്നും ഇനി ഇന്റട്ടെന്ന് ഫോണ് കിട്ടൂല. ഓലെ ഉപ്പാന്റെ ടുത്ത്ന്നാണ് കിട്ട ഞാൻ കൊടുക്കൂല ഞാഇന്റെ ഫോണ് ഓല് ഇങ്ങനെ എടുത്ത് കേടന്നിട്ടേ- ഇല്ല ആദ്യം കൊടുത്തീനി പിന്നങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് വട്ടം ഡിസ്പ്ലേക്കെ മാറ്റിയതാണ് അത്- പിന്നെ വല്ലാതെ കൊടുക്കൂല ന്നി കൊടുത്താ ഇന്നി ഫോൺ മാറ്റിതര വേണ്ട രണ്ടു വട്ടോക്കെ കേടന്നത് ശെരിയാക്കിയതാണ് അപ്പം ഇന്നി ഫോണില്ലാട്ടോ പറഞ്ഞ്
ആഹ്
ഇക്കായ പേടിച്ച് എങ്ങോട്ടും പോവൂല
ഉം ഉം അതന്ന്യ നല്ലത് ഫോണി കാണല്. ഒഴിവാക്കേം
മന്തക്ക് പഗുക വണുട്ട വല്ലെ
ആഹ് ആഹ്
രണ്ടാക്കുമാണ്ടേ ഒരാള് കൊറച്ചേരം കഴിഞ്ഞിട്ട് പറയും ആഹ് പിന്നെ ഓരോ സമയാണ് ഇല്ല അപ്പൊ ഒരാള് കൊറച്ചേരം കണ്ടിട്ട് പിന്നെ പറയും മറ്റോൾക്ക് കൊടുക്ക് പറയുമ്പൊ-
ഉം ഉം ഉം ഏഹ് ഏഹ് രണ്ടാളും ഒരേമാതിരി ആകുമ്പലേ
രണ്ടാക്കും വാണ്ടേ
എങ്ങനെണ്ടായീന്നറഞ്ഞിട്ട കുട്ടിയള നോ-
ആഹ് അതൊക്കെ ഒരു പണിയാണി ഞാനാന്നെ എന്താ ന്റെ കുടിയിലെ-
ഇങ്ങനെ നോക്കാനാളുണ്ടാവോണ്ട് ഇന്റെമ്മാക്ക് എരട്ട കുട്ടിയളുണ്ട് ഇന്റെ കാക്കു ന്റെ താത്തി ഉമ്മ ഇങ്ങനെ പറയും അന്നത്തെ ബുദ്ധിമുട്ടുകള് അന്നൊക്കെ പിന്നെ എല്ലാരും ബുദ്ധിമു- പിന്നെയേണല്ലോ ഇപ്പത്തെ കാലത്തൊക്കെ ഇണ്ടായാലും നോക്കാൻ ആള്ണ്ടല്ലോ
ആള്
ഇമ്മരൊക്കെ നോക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ടാവല്ലോ ഇമ്മാരായിട്ടും ഇപ്പാരായിട്ടും ഒക്കെ ഇണ്ടാകോല്ലോ ഇപ്പൊ നോക്കാം മറ്റേ പണ്ടത്തെ
ആഹ് ഇത് വരെ നല്ല ക്കാന് ഞാന് ഇവൽക്ക് രണ്ട് രണ്ടര വയസ്സാഗോളം ഞാൻ ഇന്റെ വീട്ടിൽ തന്നെ എയ്നി ഇങ്ങനെ ഇവടെ അധികം നി ക്കല് ല്ലേനി അന്ന് പിന്നെ പണിട്ക്കാന് ഒക്കെ കെതിയേടായ്റ്റയ് ഇത ഒന്നിനും അയ്ക്കൂല്ല ഇങ്ങനെ കര്ഞ്ഞിട്ടും അപ്പൊ പിന്നെ കൂടുതല് പെരിതന്നെ നിന്നീനിയത് പിന്നെ പർഞ്ഞാ പിന്നെ ഇപ്പ പുതിയ വീടൊക്കെ വെച്ചോണ്ട് പിന്നെപ്പോ വലിയതായും ചെയ്തു അങ്കലവാടിക്കൊക്കെ പോവല് തൊടങ്ങിയപ്പോ കൊഴ്പ്പല്ല അപ്പളാണ് ഇവട്ത്തോര്ക്ക് ഇപ്പളാണ് നോക്കാന് ഇവട്ത്തമ്മാക്കൊക്കെ നോക്കാന് കിട്ട്ണത് ആദ്യേ അങ്ങനേണ് അവ്ടെത്തന്നെയ്നി കാര്യായ്റ്റ് കാക്കണ്ടായാലും കാക്ക പിന്നെ കൊർച്ചീസം അങ്ങട്ട് വരും അങ്ങനെ അങ്ങട്ട് വന്ന് പോകല് ഒക്കെ ഏനി പിന്നെ അവിടെ പയ്നഞ്ചീസം നിക്കാണേ ഇവടെ എട്ടീസം അങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ
ഏഹ്
ഉം അയന്നെ പോയിപ്പോ എന്ത് സ്കൂളും മദ്രസും പെരൊക്കെ ഒറ്റ പെര ആയതോണ്ട് ഇപ്പൊ വിരുന്നൊക്കെ നിന്നു
ആ അതെയ ഉം സ്കൂള് ചേർത്ത്ണിന്റെ മുന്നേ അർഞ്ഞ നാലീസൊക്കെ പോയി നിക്കും എന്താ ഇപ്പൊ പിന്നെ സ്കൂള് തൊർന്നോണ്ട് ഇപ്പം രണ്ടീസം ശനിയാഴ്ച പോയാ ആ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോയക ഞായർ
അഹ് ആഹ് ഉം ഇനി മദ്രസ് ചേർത്താല് അതും പറ്റൂല അതാണ് അതും കഴിഞ്ഞു ഇപ്പന്റെ മക്കള് രണ്ടാളും മദ്രസിലും പോവ്ണ്ട്. സ് കൂൾളും പോവ്ണ്ട് ഉം ഇപ്പൊ ഈ ആഴ്ചപ്പ ഞാന് ഉം മദ്രസ ഒഴിവാക്കിട്ട് നിന്നു
ഏഹ്
അല്ലാതെ മാർഗ്ഗല്ല പിന്നെ പെരുന്നാൾക്ക് പോയതേയ്രുന്നു കൊറേ കഴിഞ്ഞ നമ്മക്ക് പോവാൻ പൂതി ആവ ല്ലേ കാരം
ഓല് നമ്മള് ഇപ്പാരും ഇമ്മാരുംണ്ടാവുമ്പള് അല്ലേ നമ്മക്ക് വിരുന്നാർക്കാനും തന്നെ അപ്പൊ പിന്നെ ഉം ഓഹ് പിന്നല്ലെങ്കി ഏട്ടമ്മാ ഏട്ടത്തിയാളും ഇന്റേട്ടത്തി ആങ്ങളയൊക്കെ വരുമ്പളാണ് ഞാൻ അല്ലെങ്കി എന്തേലും പർഞ്ഞ് പോകും ഓല് വന്ന്ക്ക്ണ് അപ്പൊ ഞാനും പോട്ടേ പറയും അപ്പൊ പിന്നങ്ങനെ പോയിന്ക്കും അല്ലെങ്കി പിന്നങ്ങനെ നിക്കും അല്ലെങ്കി ഇവടിം തന്നെ കാക്കാക്ക് അവിടെ ഇച്ച് ഒരു താത്തിം ഒരു അനിയനു ആ ഉള്ളത് ഉമ്മിം ഉപ്പിം ആഹ് അനിയ അനിയൻ പഠിക്കാണ് താത്താന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടിയാള്ണ്ട്പ്പൊ മൂന്നാമത്തെ ഗർഭിണിയാണ്
ഏഹ് ഏഹ്
അപ്പൊ ആഹ് ഓന് ഓളെ ആടെ എന്റെ വീടിന്റട്ത്ത്ക്കെന്നെ കെട്ടിച്ചത് ഓഹ് ക്ക് വന്ന് എന്നും വന്ന് പോക പക്ഷോള് അങ്ങനെ വരൂല ഒരു മാസം ഒന്നര മാസം കഴിയാതെ ഓളവിടുന്ന് വരൂല്ല
ഏഹ് എട്ത്തായ എട്ത്തായവര് വരൂല്ല ആഹ് ചെലോരങ്ങനെയാണ് ഇ ന്റെട്ടത്തി അങ്ങനെത്തന്നെയാണ് ഓളു അധികം വരില്ല അളിയാക്ക അയക്കൂല അളിയാക്ക കെദ്യായാടാണ്ന്നറഞ്ഞ്ട്ട്
അവിടെ പിന്നെ എന്താ ഓലെ ഓളുമ്മാക്കാണ് ഉമ്മാക്ക് ഭയങ്കര ഇതാണ് പറഞ്ഞേക്കാനൊക്കെ ഭയങ്കര മടിയുള്ളാളാണ് അവിടങ്ങനെ നിക്കണം അപ്പൊ ഞങ്ങള് പറയും ഇജ്ജങ്ങനെ ചേലാക്കിട്ടാണ് പറയും ഞാൻ പറയും ഞാന് അന്റെ പോലെ ഞാനാണെങ്കി ഞാൻ എന്നും ഇവിടത്തന്നായിക്കാരും പറയും ഇന്നാങ്ങനെ വിടും ചെയ്യും ഇന്നെ വിടാത്ത പ്രശ്നം ഇതുവരെ ഇണ്ടായിട്ടില്ല ഞാൻ ചോയിച്ചുമ്പോത്തിനും വ്ടും എന്തായാലും പൊയിക്കോ പറയും ഞാനെങ്ങനേലും വെയ്യാതായാലും കുട്ടികളെ നോക്കാനൊക്കെ ഗതിയെടാ അപ്പൊ ഞാനെങ്ങനെച്ച് വയ്യാറഞ്ഞ എന്നാ രണ്ട് ദിവസം പോയിനിന്നോ പറയും ഉം എനിക്ക് വല്യ കൊയപ്പില്ല ആഹ് അങ്ങനെ കണ്ടാറയും പക്ഷെ ഇക്കാക്കാക്ക് പണിക്കോകുമ്പള് ആകെ ഗതികേടാണ് പക്ഷെ ഉമ്മ വന്ന് ചോറൊക്കെ വെച്ച് കൊട്ക്കും എന്നാലും അപ്പുമ്മാക്കും ഗതികേടാണ് രാവിലത്തെ ചോറ് കൊണ്ട് പോകലും അപ്പങ്ങനെ ചെലപ്പൊ അപ്പങ്ങനാകുമ്പൊ ഇഞ്ഞ് പൊറത്ത്ന്ന് വാങ്ങാ പറയും അങ്ങനെ ഉം പിന്നെ ഉം അങ്ങനെ പോണ് ഇന്ന്പ്പൊ പെരും വെയ്ല് ഇല്ലാലേ
ആഹ് ഇന്ന് ഇതുവരെ നല്ല വെയില്ണ്ടായിന്നു ഇപ്പൊരു തണല് ഇങ്ങനെ മൂടി നിക്ക്ന്ന്ണ്ട്
ആഹ് ഇവിടെ പെരും വെയിലെറിച്ച്ണ്ട് ഇങ്ങനെ പോണ നേരത്ത് ഞങ്ങൾക്ക് കൊണ്ടൊവാൻ പോകുമ്പൊളായിക്കാരും വെയില് അപ്പ്ങ്ങനെ കൊറച്ച് ഒയിഞ്ഞ സ്ഥലങ്ങള്ണ്ട് അപ്പൊ അവിടെയെത്തുമ്പൊ പെരും വെയിലായിക്കാരം
ഏഹ്
ബസ്സ് കാത്ത്ക്ക്ണോടത്ത് ഏതാലും കൊറച്ച് തണല്ണ്ട് അപ്പൊ പിന്നെ കൊഴപ്പല്ല അവ്ടക്കെത്തിക്കിട്ടിയാ കൊഴപ്പല്ല വെയിലാകുമ്പൊ മഴയാവുമ്പങ്ങനെ വെയിലായാ പിന്നെ
ആഹ് ആഹ് അതന്നെ ചൂട് ഇപ്പതിന്റെടേല് നല്ലോണം ചൂട്ണ്ടായിന്നല്ലോ നല്ല ചൂട്ണ്ടായി വെറും ചൂട്കാലം
ചൂട് ആഹ് പെരും ചൂടേനി അയെന്നെ എത്ര ഫാന്ട്ടാലും മതിയാകൂലയ്ന്ന് ഞങ്ങള് കഴിഞ്ഞിട്ട് ഞങ്ങള് ക ടക്ക്ണ റൂം വേറെ റൂമ്ണ്ട് ഒരു ഒയിഞ്ഞ മൂന്ന് റൂമാണ് ഒരു രണ്ട് റൂമിലൊള്ളൂ കട്ടിലുള്ളത് ഒരു റൂമില് കട്ടിലില്ല ഇന്നിട്ട് രണ്ട് ഫാന്ട്ട് കടക്കും മറ്റെ ടേബിൾ ഫാന് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത്ട്ട് കിടക്കും അതാകുമ്പോ നല്ല തണുപ്പാണല്ലോ മേലന്ന് ചൂടർ കൂല അപ്പൊ അങ്ങനെക്കെനി ഞങ്ങൾ കെടന്നീനി ഉം നിങ്ങളത് ഇങ്ങനെ മേലെ ഷീറ്റ്ണ്ട ആഹ്
ഇല്ലല്ല ഏ സി ണ്ട് ന്നിട്ടും ഏസി ഇട്ടിട്ടും ചൂട് ഇള്ള പോലെ തോന്നിന്ന് പറയാന്ന് ഈ മഴക്കാലത്ത് തന്നെ നല്ലോണ്ണം ഒന്ന് മഴ പെയ് താണ്ട് ഒന്ന് നിന്നല്ലോ ര
നിന്നല്ലോ ആഹ് ഞങ്ങൾക്ക് ഇപ്പളും മഴ ആട്ടില്ല ഇപ്പളും ഇവിടെത്തന്നെ ചൂട ഇപ്പളും എന്താ അന്നാ പെയ്ത മയേണ് കുറെ അന്നടുപ്പിച്ച് പെയ്തല്ലോ മയ
ആഹ് ആഹ് ആഹ്
പിന്നെ ആ മയ കിട്ടീട്ടെന്നെ ഇല്ല മയ അങ്ങനെ ലിട്ട് പോക വരുന്ന കണ്ടാ അപ്പോ നല്ലോണം പെയ്യും കരുതും എന്നാ പെയ്യൂല പോയി ഉം
നായിക്കോട്ടെട്ടോ
ആഹ് എന്നായിക്കോട്ടെ